ആ ആ ഇവിടെന്തൊക്കെ റാഹത്തല്ലേ
ആണോ അടിപൊളിയാണ് അടിപൊളി.
ഓക്കേടാ പിന്നെ ഞാൻ വിളിച്ചടണ്ടേ ട്ടടാ ഞമ്മള എന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞടാ. ഇപ്പോ എന്തങ്കലുമൊക്കെ ചെയ്യണം. പിന്നെ ഇങ്ങനെയല്ല മീൻസ്. ഇങ്ങട്ടലേക്കന്ന് ഇറങ്ങണം. ഒര് ധാരണ വേണം പറയാം.
പി ജി ചെയ്യാലോ ഡിഗ്രി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ.
ഉ ഉ പി പക്ഷേ ഇപ്പൊ കൊറെേ ആളുകളും മറ്റേതൊക്കെ പറയണ്ട പീജിന് പീജിനെ ചീജിനേക്കാള് മറ്റേ സൈഡാനൊക്കെ എന്താ പറയുക മറ്റേ സാധനം ഏണ്ടല്ലോ
എന്താ പറയ
ഈ സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഡിപ്ലോമ അല്ലേ?
ഡിപ്ലോമ പി ജിനേക്കാളും നല്ല ഡിപ്ലോമയണ്
മ്മ് ഇന്നലെ ഇത് കേട്ടു.
ഈ സ്പെഷ്യൽ കോഴ്സേൾ അതാവുമ്പോ പെട്ടെന്ന് പരിപാടിക്കകയ്യും ചെയ്യും ഇതാവുന്നൊക്കെ പറഞ്ഞു.
ഹെലോ.
ആഹ്.
പിന്നെ പി ജി ആണ് ഞാന് പ്രിഫർ ചെയ്യുന്ന ബെറ്റർ ഓപ്ഷൻ. നല്ലോപ്ഷൻ പി ജി ആണ് കാരണം ഇന്റെ ഒരു. പ്ലാന് പ്രകാര ഒരു സൈക്കോളജിയിലൊക്കെ പി ജി ചെയ്തിട്ട് ഒരു ഐ എ എം ലൊക്കെ പി എച്ച് ടി എടുക്കാന്നുള്ളൊരു പ്ലാനാണ്.
ആഹ് അതെ നടക്കുല്ലേ. ഈ പി ജികൾക്കൊക്കെ എപ്പോഴാ അഡ്മിഷൻ ഇണ്ടാവാറിയൻക്ക്.
ഇൻക്ക് വല്യോരു ധാരണ ആ വിശയത്തിലില്യാ കാരണം ആഹ് ഫിനാൻഷ്യൽഇയർ തൊടങ്ങുമ്പോളായിരിക്കാനുള്ളരു സാധ്യത ഇണ്ട്. ന്നാൽ കൊറച്ച് മുമ്പേ ചെയ്യേണ്ടതായിട്ടുണ്ടാവും ചെലപ്പോ. ഗവൺമെന്റ് കോളേജിലൊക്ക കിട്ടണെന്നിണ്ടെങ്കില്.
ണ്ടാവണെ അഡ്മിഷൻ എപ്പളാവാറിയൊ ഇനിണ്ടാവണെ ഇനി ഇണ്ടാവണെ അഡ്മിഷൻ. അഡ്മിഷനിനി ഇനി ഇനി എപ്പള അഡ്മിഷൻ ഇണ്ടാവറിയൊ.
ഇനി എവിടെ ഏത് യൂണിവേഴ്സിറ്റി ഓരോ യൂണിവേഴ്സിറ്റിഓരോ ടൈമാവല്ലോ. അതൊക്കെഞമ്മളെ. ഈ ഞാൻ പറയണെനുംനല്ലേ ഗൂഗ്ൾൽ നോക്കലാവും എ ഏറ്റും നലൊരു ഓപ്ഷനായിട്ട് വരാ. പിന്നെ ഞാൻ വേണങ്കില് പറയുമ്പോ പല സ്ഥലങ്ങളാവാല്ലോ.
ആഹ് ആഹ്.
പല യൂണിവേഴ്സിറ്റിയാണല്ലോ. ഓഫീശലായിള്ള സാനംതന്നെല്ലേ അമ്മൾ നോക്കാനല്ലേ അതായത് ഞാൻ പറ പ്പൊൻ ശ്രദ്ധിച്ചരു സംഭവാണ് എന്തറിയൊ നമ്മള് പല കാര്യങ്ങൾ നമുക്കറിയാൻ ഗൂഗിൾന്ന് നമുക്ക് കിട്ടും. ക്ഷേ വേറെരാളോട് അമ്മൾ ചോയിച്ചഴിഞ്ഞാൽ ആയാൾ പറയുന്ന ഉത്തരം തെറ്റായി കയിഞ്ഞാൽ എന്ത്. ണ്ടാവും ഞമ്മൾ അയിന് വെയ്റ്റെയും ചെയ്യും ഗൂഗിളോക്ക്യാകിട്ടേണ്ട സാനം ത ഞ്ഞം കിട്ടൂലെ.
ആഹ് ഞാനങ്ങനെയല്ല അമ്മളെ കൂട്ടത്തിൽ കൊറച്ചക്കൊരു ധാരണള്ള ഒരാളാണല്ലോ ഇജ്ജ്‌. ഞാൻ എന്തോണ്ടാ
ആഹ്.
ആഹ്. അല്ല പിന്നെ മറ്റേ സംഭവണ്ടല്ലോ ഈ. പിജി മേഖലയിൽ മാത്രൊള്ളൂ ഈ ബി എഡ് പോലെ മറ്റ്. മേഖലകളിലൊക്കെ അതുപോലുള്ള സ്പെഷ്യലൈസേഷന്റെ സംഭവങ്ങൾണ്ടാവും.
മറ്റുള്ള മേഖല താങ്കൾ ഉദ്ദേശിച്ചതെന്താന്ന് ഇക്ക് മനസ്സിലായില്ല.
എല്ലാ ഈ ഈതൊക്കെ ഉണ്ടാവലെ യെന്താ പറയാ. ഈ ആ ഈ കൊറേ ആളുകൾ ഇങ്ങനത്തെ. ന്നും പറയാല നമുക്ക് ഇങ്ങനെ എന്താ ഇത് കിട്ടൂലെ. ടാക്സ് ഒക്കെ എങ്ങനെയാണെങ്കിൽ ഇതാക്കാന്നൊക്കെന്നൊരു സംഭവം പറയല്ലേ റീലൊക്കെ കണ്ട്‌ണോ.
ടാക്സ്.
അതായത്. മറ്റേ കോളിങ്ങിന്റെ സംഭവലേ ടാ അതായത് കോളിങ്ങല്ല. ഇങ്ങനെ ടാക്സ് യൂസ് ചെയ്താല്. ടാക്സ് ഇങ്ങനെ വെളുപ്പിക്കാന്നുള്ള രീതിയിലൊക്കെങ്ങ് ഓരോ ടീമുപറയല്ലേ.
അതായത് ഇനിക്ക് മനസ്സിലായില്ല ഒന്നൂടി പറഞ്ഞ.
ഈ ജി എസ് ടി ഒക്കെല്യേ അയിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന മേഖലയില്ലേ.
ജി എസ് ടി ഇൻകം ടാക്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇണ്ടൂന്ന്തൊന്ന്ണു താങ്കൾക്ക് ജി സ്റ്റിനെ കു ചുള്ള പഠനണോ താല്പര്യം.
ആ അങ്ങനത്തെരു ഫൈനാൻസുമായിത് പോയി താല്പര്യം
അത്... ഇനിക്ക് കൃ ഇൻക് കൃത്യായിട്ട് അറിയില്ല ഏ പക്ഷെ ഈ അക്കൗണ്ടിങ് മേഖലയിലൊക്കെ സി എ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളുണ്ട്. അതേപോലെ തന്നെ
ഞാനൊരു പൊതുവെ ഒള്ള ഇക്കൊരു ഡൗട്ട് ചോയിക്ക ഒരാള് സി എ ആയിട്ട് ഒരാളുണ്ട് അതേപോലെക്കൗണ്ടിംഗ് ആയിട്ടൊരാളുണ്ട്
ആഹ്
അപ്പോൾ പൊതുവെ എല്ലാവരും സി എ നല്ലേ സപ്പോർട്ട് ചെയ്യാ?
ആഹ്
അപ്പൊ പിന്നെ എന്തിനാണീ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു പുതിയൊരു സാധനം?
സി എ ഡീല് ചെയ്യ ഇപ്പോ കോൺസ്റ്റബിൾ ഉണ്ടാവും എ സ് ഐ യും ഉണ്ടാവും കോൺസ്റ്റബിൾ ആവാനും ആൾക്കാരുണ്ട് സി എസ് ഐ ആവാന ക്കാര്ണ്ട് ഐ പി എസ് എഴുതീട്ട് കമ്മീഷണർ ആവാനും ആൾക്കാരുണ്ട് എ സി പി ആവാനും ആൾക്കാരുണ്ട് ഇതിനെ ഏത് പ്രിഫർ ചെയ്യുന്നുച്ചാല് ചില ആൾക്കാര് ഇപ്പ കോൺസ്റ്റബിളിനുള്ള പി എസ് സി എക്സാമ് നല്ല കോമ്പറ്റീറ്റീവ് ആണ് കേരള നിർമ്മൽ
ഉം ഉം
പക്ഷെ അത് എഴുതി ആവണാള് കോൺസ്റ്റബിളും വലുതായിട്ട് ഹയ്യർ കോൺസ്റ്റബിളും പിന്നെ ഏറിപ്പോയ എസ് ഐയെ ആവുള്ളൂ പക്ഷെ എസ് എസ്ഐന്റെ എക്സാമ് നേരിട്ട് എസ് എസ് സി സിഇയറില് എഴുതുന്നാള് നേരെ എസ് ഐയായിട്ടാ ജോയിൻ ചെയ്യാ.
ആഹ് ആഹ് അല്ല ദീ സി എകള് എവിടാ എത്തിപ്പെട
സി ഐകള് ദ ടോപ്പസ്റ്റ് അക്കൗണ്ടറോ അല്ലെങ്കില് അക്കൗണ്ട് വേരിഫൈറോ ഒക്കെ ആയിട്ടുള്ള സി എ ആൾക്കാര് വെര
അപ്പ ഈ കമ്പനീല് അങ്ങനെ കൊറെ
ന്ത് പറഞ്ഞാല് നമ്മളത് ആ പ്പ അങ്ങൻത്തെ കോളേജുകൾക്കൊക്കെ ഇപ്പൊ ഒരു ബുക്ക് ഷോപ്പിനൊക്കെ എന്തിണ്ട ബു എന്തുണ്ടാകും? ഒരക്കൗണ്ടിങ്ങിനി ചെയ്യ്ണാളുണ്ടാവും ആയത് ആഹ് അത് സാധാ അക്കൗണ്ടന്റ് അയാളാവണെങ്കിലും അക്കൗണ്ടിംഗ് കോഴ്സ് പഠിക്കണം. ഇല്ല്യ എ വല് ബി കോം എടുത്താൾക്കാര് അക്കൗണ്ടറായിട്ട് കേറും. കമ്പനികളിലൊക്കെ. ഒരു മൂന്ന്‌ അക്കൗണ്ടർമാരൊക്കെ ഇണ്ടാവും. ഫോസ്. സീ എ ക്കാര് വല്ല്യ വല്ല്യ പൊസിഷ്യന് ഒന്നെങ്കിൽ വെല്ല്യ വെല്ല്യ കമ്പനികളുടെ ടോപ്പസ്റ്റ് അക്കൌണ്ടിംഗ് ഓഫീസറാകും.
ആഹ് ആഹ്
അല്ലെങ്കി ചെലപ്പം അയ്ക്കും മേലാവും. പിന്നെച്ചാല് എമ്മെൻസ്‌ സികളാകുമ്പോ പിന്നെ അതിന്റെ ഉടമകളുമായി ബന്ധണ്ട്. ചെലപ്പോ അവിടുത്തെ ടോപ്പസ്റ്റ് ഒരു സി എ നെ വെച്ച് സി എ ന്റെ മേലൊരു അക്കൗണ്ടറേം വെച്ചിണ്ടാവും. പക്ഷെ മേലെള്ള അക്കൗണ്ടർക്ക് സി എ ന്റത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടാവൊന്നില്ല.
പക്ഷെ, ആഹ് ആഹ്. അയാക്ക് മറ്റേയാളുവായിട്ടുള്ള നല്ല ബന്ധണ്ടാവു ഇയാളെ വിശ്വാസം
അതെയതെ. അതൂണ്ടാവും. അക്കൗണ്ടിങ്ങ്ന്ന് മെയിൻ ആയി ന് പറയുമ്പോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഭവാണല്ലോ?
ആഹ് ആഹ് ഇപ്പ ഈ, പിന്നെ അങ്ങനെയല്ല ചെല ആള്കള് ആറ് മാസം പഠിച്ചോണ്ട് എക്കൗണ്ടന്റാവണ്ട് ചെല ആള്കള്. സി എ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചോണ്ടാവണല്ലോ അല്ലാതാണ്.
അതായത് ഈ സാധാ അക്കൗണ്ടന്റ് റ്റായ ആള് അറു അറുപത് കൊല്ല ഇരുന്നാലും സീ ആവൂല. സി എ ന്റെ പൊസിഷനിൽ എത്തൂല്ല സി എ ന്റെ സാലറി വാങ്ങ്വേല്ല. പക്ഷെ അഞ്ച് വർഷം കൊണ്ട് സി ഈ അവിടെ ഒരാള് ഉണ്ട് അയാൾ ഫസ്റ്റ് തന്നെ കേറിയാൽ പൊസിഷനിൽ എത്തിയാൽ രണ്ടു ലക്ഷത്തോളം അവർക്ക് സാലറി കിട്ടും
ഏഹെ സി എ ക്ക് ത്രൊക്കെ ഉണ്ട്
സി എ നല്ല കമ്പനിയണെങ്കിൽ ഇപ്പൊ സി. ഓ എന്റെ ഒപ്പീനിയന് രണ്ട് ലക്ഷം കിട്ടും എന്ന് നമ്മുക്ക് കേൾക്കാൻ പറ്റും അതായത് ഗവൺമെന്റ് ഒഡിറ്റിങ്ങിന്റെ ഇടയിൽ
അത് ശരി
അത് ഒറ്റ വർക്കിന്മൽ അയാൾക്ക് രണ്ട് ലക്ഷ്യം കിട്ടും അത അയാള് എന്നാൽ ബാക്കിയുള്ള അക്കൗണ്ടൻസ് പ്രിപ്പയ ചെയ്ത് സാധനം അയാൾ വരിഫൈ ചെയ്ത് ക്റ്റ് സ് ചെ ചെയ്ത് അയാ ചെക്ക് അവർക്ക്‌ രണ്ട് ലക്ഷം വരെ വന്ന് കാണിക്കാൻ പറ്റോ
ഉം ഉം അത് ശരി അങ്ങനെക്ക എതുണ്ടല്ലേ
ഉം
ആ ഹ് ഇപ്പോ ഇതും ഇപ്പോ ഈ ഇൻവാർ കണ്ടില്ലേ ഇതിന്റോക്കെ നിയമം നോക്കണ ടാക്സിന്റെ അത് വേറെ സംഭവക്കാാരല്ലേ
ഏത് എനിക്ക് മനസ്സിലായില്ല
ചില ആളുകൾ പറല്ലേ നമ്മക്കിപ്പോ എന്താ പറയ ഈ കമ്പനിക്ക് ഇത് ഇങ്ങനെ ആക്കിയൊണ്ടാണ് ഇത്രയും ഫയൽ വന്നത് അത് ഇങ്ങനെ ആക്കിക്കാണെങ്കിലും ഓൽ ക്ക്
ബിസിനസ്സ് അഡ്വൈസേഴ്സ്മാരുണ്ടാവും ലോയർമാരുണ്ടാവും ലോയർമാരിൽ തന്നെ ഫിനാൻസ് മേഖല കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടകും ഈ സി എ ആയ ഉദ്യോഗസ്ഥൻ ആ സി എ ആയ ഉദ്യോഗസ്ഥന്മാരില്ലേ അല്ലെ സി എ കിട്ടിയ ആൾക്കാരുണ്ടാവില്ലേ ഓലൊക്കെ ഫിനാൻഷ്യൽ അഡ്വൈസർമാർായിട്ടൊക്കെ കേറും പല കമ്പനിയിലും ഇങ്ങനെ ചെയ്താ മതി ടാക്സി ഇങ്ങനെ ചെയ്താൽ മതി ഇവർക്ക അറിയാം ഇപ്പോ സി എ ക്ക്‌ ഇന്ത്യ യിൽ ഉള്ള എല്ലാം ലോ അറിയാം ഗൂക്കോൾസും അറിയാം എങ്ങന എങ്ങനെ ചെയ്താല
സി എക്കാര ആാണ് അത്ണ്ടാവുകന്ന് ചോദിച്ചി നോക്കി
ആഹ അലൊക്കെ സി ഐ ഓഫീസഴസ് ഉണ്ടാവും ഉരു മണി ഇപ്പോ ഐ എ എസ്ര് കലക്ടർമാർ മാത്രമല്ലല്ലോ
ആഹ് ആഹ് ആഹ് പല ടീമും ഉണ്ടാവല്ലേ അല്ലെ
ആഹ
ആ അത് ശരി
അതായത് ഇതിപ്പോൊ വലിയൊരു കമ്പനിയുടെ സി എ ആണ് വലിയ വലിയ കമ്പനിയണെിൽ ആ കമ്പനിക്ക് അത് ചെയ്യാൻ ഉണ്ടാവും ഹെ അപ്പോ ഇയാൾ ഇതുപലെ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്ത ഇയാള് പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി ചിലപ്പോ ഇയാൾക്ക് ചിലപ്പോ രണ്ടു ലക്ഷം സാലറി കൊടുക്കേണ്ടി വരും പക്ഷെ ഇയാൾ പറഞ്ഞത് പ്രകാരം ടാക്സ്ന്ന് ആറ് ലക്ഷത്തോളം കമ്പനീ ഇയാളെ രക്ഷിക്കും അത് പല ടാക്സ് വലിയ വലിയ സംഭവത്തിൽ ഇയാൾ കമ്പനി ഏല്പിക്കും അപ്പൊ കമ്പനിക്ക് അത് ലാഭം തന്നെയല്ലേ അതുകൊണ്ട് തന്നെ പല വലയ വലിയ കമ്പനികളും സി എ ഓഫീസർമാരെക്കും
ഇതാ അഞ്ചു കൊല്ലക്കല്ലേ കൊയ്‌സ്
അഞ്ചര കൊല്ലം മിനിമം അതായത് സി എ പ്രിറിടിമിംസോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് പിന്നെ സി എ ഇന്റർുണ്ട് സി എ പ്രിലിംസ് ഒരു ആറ് സബ്ജക്ടക്കെയാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് സി എ ഇന്റർണ്ട് സി ഇന്റർമീഡിയറ്റ് അതും കൂടി കഴിഞ്ഞാല് മൂന്ന് വർഷം ആർട്ടിക്ൽഷിപ്പ് പറഞ്ഞിട്ട് വർക്ക് ചെയ്യണം ഏതേലും സി എന്റെ കീഴിൽ അത് കഴിഞ്ഞിട്ട് സി എ ഫൈനല് എന്റർ എക്സാം ഉണ്ട് അതൊക്കൊ കഴിയുമ്പോയേക്കുംഎന്തായാലും അഞ്ചര വർഷം ആകും പക്ഷെ ഇതിനിടയിൽഈ ആർട്ടികൾസി ഇപ്പോ ചെയ്യുമ്പോൾ നമുക്ക് സാലറി കിട്ടും തോന്നുന്നു ചെറിയാന്തോ പൈസ ഒരിരുപതോ മുപ്പതോറ്റേ
ഇന്റേണൽഷിപ്പ് പോലല്ലേ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയും ചെയ്യുന്നത് പോലെ ഓലതേക്കാലും ആർട്ടിക്കൽ ഷിപ്പ്
അതെ അതെ അതായത് ആർട്ടിക്കിൾ ചിപ്പ് ചെയ്യുമ്പോ ആ സി എ ഓഫീസറ് നമുക്ക് ഒരുപാട് തെരക്കിലുള്ള നമ്മള് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കും നമ്മുക്ക് വരുന്ന പല ക്വസ്റ്റ്യൻസ് ആഹ് ഒരു മേഖലേന് വെക്കാലോ നമുക്കത് പലപ്പോഴും ഉപകാരമാവും എന്നാണ് കേൾക്കാറ് പറയാ അത് ചുരുങ്ങിയത് അഞ്ചര വർഷമാണ് പിന്നെ സി എന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് ഈ അഞ്ച് എക്സാം ആണ് ഒരു സെമസ്റ്റർ എന്നുണ്ടെങ്കില് ഒരു ഇപ്പ സി എ പ്രതിമാസം അഞ്ച് എക്സാം ആണെങ്കില് അതിന്റെ ഒരറ്റ വിഷയം പൊട്ടിയാല് ഈ അഞ്ചു വിഷയം പിന്നി എഴുതണം
ഏഹ്
അതായത് എ സി ബി സി എന്റെ പ്രത്യേകത എന്താന് വെച്ചാല് ഒന്ന് പൊട്ട്യ ആ വിഷയം എഴുതിയെടുത്താ മതി
ഏഹ്
പക്ഷെ സി എ ആകുമ്പോ ഒന്ന് പൊട്ടിയ അഞ്ചും എഴുതി എടുക്കണം ആ സെമ്മ ട് പൊട്ടുന്നർത്ഥം
അതായത് ഈ ഐ എ എസ് ഒക്കെ പോലെ സി എ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി ജയിക്കാം അങ്ങനെയല്ല ഈ സാനം ക്വാളിഫൈ ചെയ്ത് പാസ്സാവാണ് ഇത് ക്വാളിഫൈ ചെയ്ത് പാസാവണം കാരണം ഈ ബികോമിന്റെ സി എ പഠിക്കുന്ന ഒരാൾക്ക് ബികോമിന്റെ ടെസ്റ്റ് ഒക്കെ പുഷ്പാണെന്ന് പറയലാണ്
ഉ
ഒന്ന ത്ര ടഫ് ഉണ്ടാവില്ല പിന്നെ അതേ പോലെ സി സി എം എ ഇന്ത്യ ണ്ട് സി എം എ യു എസ്സ് ഉണ്ട്
ഉം ഉം
സി എം എ ഇന്ത്യ ആകുമ്പോൾ മൂന്ന് വർഷം ഉള്ളൂ പക്ഷെ എന്നാലും സി എം ഐ യു എസ് ഒരു വർഷംള്ളൂ പണ്ടൊക്കെ എ സി സി യും സി എം എ യു എസ് ഒന്നും ഇന്ത്യയിൽ പോയിരുന്നില്ല കാരണം ഇന്ത്യയില് എം എൽ സികൾ കുറവാണ് ഇപ്പോൾ അമേരിക്കൻ ബേയ്‌സിഡ് കമ്പനികൾ കുറയുള്ളതുകൊണ്ട് അതിലുണ്ട് അതായത് സി എക്ക് എ സി സിന്റെ ഇക്വലൻസി കട്ടും എ സി സിക്ക് സി എന്റെ ഇക്വലൻസ് കിട്ടൂല പക്ഷെ എ സി സി എ സി എ പോലെ തന്നെ ടോപ്പാണ് പക്ഷെ ഇന്ത്യയിലല്ലാനൊള്ളു
ഉം ഇപ്പൊക്കെ വൈടാണ്ല്ലേ
ആഹ് പുറം രാജ്യങ്ങളിലൊക്കെ പോയാല് എ സി സി എ സി എ നോട് കടപിടിച്ച് നിക്കും എന്നാണ് പറയല്
ഉമ് ഉമ്
അപ്പോൾ അവിടെ പോയാൽ എ സി എ മതി ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് സി എ എടുക്കേണ്ടത്
ആഹ് ആഹ് അങ്ങനെ ഉണ്ടല്ലേ ആഹ് ഓക്കെ ഓക്കെ എന്നയിക്കോട്ടേ